ആ
എന്തൊക്കെയാ എന്താ സുഖായിട്ട് പോണ് മ്മ്
ഉംമ് ഇവിടെ അല്ലാ ഇവിടെങ്ങനെ വെറുതെ ഇരിക്ക്യ കുറച്ച് കുറിക്കാനൊക്കെണ്ട് ആ ഇന്നലെ എന്റെ ഫ്രണ്ട്സ് വന്നിരുന്നിട്ടോ അ ഹ ഇന്നലെ ഇന്നലെയാണോ മിനിഞ്ഞാന്ന തോന്ന്ണെ എന്റെ ഫ്രണ്ട്സ്ക്കെ വന്നിരിന്ന് എന്താ ഉ പറയാം കേക്കൊക്കെകൊണ്ട്
മ്മ് മ്മ് എന്താ കാണാൻ വന്നതാ ആ
കാണാൻ വന്ന ഞാന് വിചാരിച്ച് ഞ മോം റ്റു ബി മ്മ് അതന്നെ പക്ഷെ ഇനിക്ക് നമുക്ക് പറയാതെ വന്നപ്പോ ഒ ഉച്ചയ്ക്കും ആ ഹാ അതൊക്കെ കട്ടയ്തു ച്ച പറയാതെ ഉച്ചയ്ക്ക് വന്ന പ്പെയ് നമ്മള് അമ്മളങ്ങ പ്ര ഉച്ച ഉച്ചക്കുള്ള നേരക്കവുമ്പോൾ മ്മളെ ഒരു ഫുഡിന്റൊരു നേരല്ലേ അവരെനിക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അവര് ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്നത് ഫു
അതാ ഓർഡറൈതാ മ ഓർഡറൈതാ മതിയാരുന്നു
ആ ഓർഡറൈതാ മതി പെരുന്നാളിന്ന് മുൻമ്പോക്കെ അവര് വന്ന പ്പ ഞാനിവിടെ ഓർഡർ ചെയ്ത് അങ്ങനെ അങ്ങനെയാ വാങ്ങിയെ പ്പെ ക്ഷെ ഇതിവര് പറ ഇവര് അറെ രാവിലെ ഹെ അവര് രണ്ടുപേരും ജിമ്മില് പോകുന്നുണ്ട് അം ജിം പ്പോ അവിട്ന്ന് വിളിച്ചിരുന്ന് പ്പോ അപ്പം അപ്പൊ ഞാൻ വിചാരിച്ചില്ല അവ അവരെ എടുക്കവര് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വിളിക്കി അങ്ങനെ വിളിക്കല്ണ്ട് ഉം അപ്പൊ ഞാൻ വിചാരി പക്ഷെ അതാനല്ലേ ബെല്ലടിച്ചപ്പോ ഞാൻ വിചാരിച്ചു കൊറി ഇങ്ങനെ നമ്മള് ഓൺലൈനായിട്ട് പർ ഓർഡറൈ തിരുന്നു സാധനം ഇക്ക അപ്പൊ ആള് എന്തോ അ ആളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈയിന്റച്ചതേ ഇല്ല പിന്നിം പിന്നിം ബെല്ല്ങ്ങനെ അടിച്ചപ്പോ ഞാൻ പോയോ നോക്കുമ്പോ വരാ ഞാൻ ആകെ സത്യം പറഞ്ഞാ ഷോക്ക് ആയി പോയി അങ്ങ സർപ്രൈസ് ആണോന്ന് ചോദിച്ചാ ഷോക്ക് അത് സത്യ
എല്ലാരും കൂടെ ഒരുമിച്ച് കണ്ടപ്പോ ഒന്നും കൊടുക്കാൻ എന്താ ചെയ്യാന്നുള്ളോരു ഇതു കാണും
വന്ന് ക് ജോലിയൊക്കെ കഴിഞ്ഞ് കടന്ന് വന്ന് കടന്നുറങ്ങിയിട്ടുമുണ്ട് അപ്പം അമ്മള് ഞാന് ഞമ്മ ഞാൻ എപ്പഴും പറയില്ലേ എൻ്റടുത്തേക്ക് ആരെലും വരുന്നൊണ്ടങ്കിൽ ഞാൻ വിടെ ഒന്നും സ്റ്റോക്ക് ചെയ്തില്ല ഇനി സ്റ്റോക്ക് ചെയ്ത് വെച്ചാലും അത് അവരെന്നെ നമ്മൾ തന്നെ എടുത്ത് കഴിക്കും അപ്പൊ അല്ലെങ്കിൽ ആ സമയത്ത് പോയി വാങ്ങും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറയാ അങ്ങനെ എപ്പഴും പറയന്നാ അപ്പം എനിക്കൊള്ള ബേജാറതാ അപ്പം ഞാൻ ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞ ഇപ്പോ ഇവര് ആന്നേ ഇവിടെ ഇരിയ്ക്ക് ഇവിടെ ഇരിയ്ക്ക് എന്ന് പറഞ്ഞ് ഇവരങ്ങനെ നമ്മള് സംസാരം കൊറെ ആയി ഇപ്പം കണ്ടിട്ട് എനിക്ക്തോന്നണ ഈപ്രഗ്നൻസി സീല് നാലാ മാസായ സമയത്ത്
കണ്ടതാ ഉം പിന്നെ പെരുന്നാളിലൊന്നും കൂടിട്ടുണ്ടാലോ
ഉം കൂടിയിട്ടില്ല പിന്നെ ഞാനും പൊതുവേ പിന്നെ എടുക്കും അങ്ങനെ അവര് വിളി അവർ അങ്ങനെ വരാൻ പറയുമ്പോ ഞാൻ അങ്ങട്പോവലില്ല
ആഹ ആഹ
എനിക്ക് വരാൻ കഴിയൂല്ല അവര് സ്കൂള് കുട്ടികളെ സ്കൂൾക്ക് ആക്കിയിട്ടുള്ള ആ സമയത്താ പറയാ അപ്പൊ നിക്ക് ഇവിടുന്ന് പോരാനൊരു ഓപ്ഷനില്ല അപ്പ അങ്ങനെ വിചാരിച്ചിട്ട് ഞാന് അപ്പനിക്ക് ആകെ സങ്കടായി പക്ഷെ കൊറേ നേരം സംസാരിച്ചിര്ന്ന് പിന്നെ അപ്പൊ കൊറേ അമ്മള് ഈ മറ്റുള്ള കുറേ സാധനങ്ങളില കുഴപ്പം അങ്ങനത്തെ
ആ ആ ആ
കുറെ സാധനങ്ങ മാങ്ങ നെല്ലിക്ക ആ സത്യം പറഞ്ഞ ചോരല്ല ന്നാലും ഞാൻ അങ്ങനെ തിന്നു അപ്പോഅത് അതൊക്കെ ഇഷ്ട അത് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊറെ സാധനങ്ങ കൊണ്ടുവന്നിട്ട്ബേക്ക ക്കറി ഐറ്റംസ് ഒക്കെ കുറ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് എ ഇങ്ങനെ ഇങ്ങനെ കൊറ്ച്ചിരി രിക്കണസാധനങ്ങളല്ലേ
ആ ആ അതാ ആതി അതാ ഇഷ്ടം
ഇപ്പൊ മധ്‌രം തീരെ ഇപ്പൊ പ്പൊ പ്രഗ്നൻസി ആവ്ണ സമയത്തങ്ങനെ പ്രത്യേകിച്ച് എന്തിനോടെങ്കിലും അങ്ങനെ ഇഷ്ടണ്ടോ
അങ്ങനെയൊന്നുല്ല
ആ എങ്ങനെ നല്ലോണം ഫുഡാെക്കെകഴിക്കാേ ഇപ്പൊ ഫസ് റ്റില് ആയപ്പൊ
ഞാനേ ഞാൻ എന്താന്ന് വെച്ചാല് പൊതുവേ ഞാൻ ഫുഡ് കയ്ക്കാൻ ഭയങ്കര ബേക്ക്ക്കാ അ മൊത്തത്തില് കാരണം ഈ പഠനം കാര്യങ്ങളൊക്കാവും ൻക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങള ഉണ്ടെങ്കില് ഉ ഞാൻ ആ ഭാഗത്തേക്ക് കൊറ്ച്ച ആആ പക്ഷെ ഇപ്പം അങ്ങനെ ആദ്യത്തെക്കാളും കൊർച്ചും കൂടി ഒക്കെ കഴിക്കും
അതേല്ലേ ൻക്ക്ന്ന് പറഞ്ഞാ ഈ പ്രഗ്നൻസാവണ് ആ പറയ്
അ ഒന്നും കഴിക്കൂലേന്നു പിന്നെ എന്തെച്ചാല് എല്ലാ സാധനം ന്നെ ക്കാദ്യേ ഇഷ്ടല്ല ഇഷ്ടല്ലാന്ന്ർഞ്ഞാൽ ഏ ഇപ്പ മീൻലെന്നെ മീന് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കി തന്നെ നമക്ക് ചെമ്മീൻ എ ഹേ കൂന്തല് അങ്ങൻത്തൊക്കെല്ലേ അങ്ങൻ ത്തെക്കെ ആദ്യേഷ്ടാെള്ളു അതൊക്കെണ്ടെങ്കി എങ്ങനിം കഴിക്കും അ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ കഴിക്കും ഉം ഉം
ഷ്ടല്ല
കഷ്ണമീന് ഇഷ്ടേല്ല
ൻക്കും ഇഷ്ടല്ല എൻക്ക് ചെറിയ മീനാണ് ബ അല്ലെങ്കിൽ ബത്തല് കോര അതൊക്കെ ഇഷ്ടാ എൻക്കീ സൂത മീന് ഇഷ്ടേല്ല ഉം അങ്ങൻത്തെ സാധനങ്ങള് അല്ലെങ്കിൽ വെജിറ്റബിൾസിലും വെജ്
ജ്റ്റബിൾസ് ല് എ വെജിറ്റബിൾല് ൻക്ക് പിന്നിം കുഴപ്പില്ല എനിക്ക് നോൺ വെജോട ഇല്ല ചിക്കനോ ഒന്ന വിയ തല്പര്ം അതൊക്കെ ഇങ്ങനെ പെണ്ടെന്ന് തിന്ന് തിന്ന് മദ്യയായിട്ടേ
ആഹ ശരിയാ ഇപ്പ നമ്മള എന്ണ്ടെലും നമ്മള് നമ്മളിങ്ങനെ വാങ്ങല്ലേ ചെയ്യണേ
ആഹ
പക്ഷെ ഞാൻ ഉണ്ടാക്കി ഞാനൻണ്ടാക്കി ചിക്കൻ പൊരിച്ചാ എനിിക്കിഷ്ടമാണ് എനിിക്കിപ്പ കറി വെച്ചാൽ തീരെേ ഇഷ്ടല്ലേ എനിക്ക് പുറത്ത് പോയിന്ന എന്താ പറയാ അങ്ങനെ ചിക്കനൊക്കെ അങ്ങനത്തെ ഉണ്ടാവല്ലോ നമ്മള് പൊ പിരി ബരി അങ്ങനെ
ആ ആ ആ ആ അതൊക്കെ ഇഷ്ടം കുറച്ചുകൂടി നിനിക്ക് സ്പൈസി ആയിട്ടുള്ളതാണ് ആദ്യം ഇഷ്ടപ്പോൾും അതന്നെ ഇഷ്ടം
ആഹ ശരി എനിക്ക് മധുരം തീരശ ണ്ടായില്ല പക്ഷെ ഇവിടെ ഹസ്ബൻഡറ് പക്ഷേ ഇവിടെ ഹസ്ബൻ്റ്എപ്പോഴും കൊ കൊണ്ട് ഇങ്ങനെ ഇടെ സ്റ്റോക്ക് ചെയ്തക്കണ സാധനം ലടുവാ
ആഹ ഞാൻ മധുരൊക്കെ ആണെങ്കില് കൊറച്ച് കഴിക്കൊള്ളു
ആഹ ഇ ഇ ഇവരക്ക കൊണ്ടുവന്ന ത് തീർത്ത് വെക്കും ആഹ
എല്ലാ ഭക്ഷണം അങ്ങനെ തന്നെയാണ് കുറച്ച് കൊറച്ച് കഴക്ക് അല്ലാതെ ഉ ഇതെല്ലാം കൂടെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാ ആ പരിപാടി ഇല്ല
ഉ ഞാന എന്തന്നെ കൊറച്ച് ഞാൻ ആദ്യം ഭയങ്കര കുറച്ച ഞാൻ ആദ്യം തീരെ ഫുഡ് ഴിക്കൂല പക്ഷേ ഇവിടെ അ്മായിമ്മയും ഓല ക്കെ പറയും ഇവള് തീരയതൊന്നൂല അങ്ങനെ പറയും പിന്നെ എനിക്ക്ാ ഒരു പണിയാണ് കഴിയാതെ എനിക്കിപ്പ നമ്മള ഒരു ചായക്ക് രാവിലത്തെ ചായക്ക് കുടിക്കാന്ന് പറഞ്ഞ പറുമ എനിക്ക് ഭയര ബുധിമുട്ട എനിക്ക് കൂളിയാണ് കഴിഞ്ഞാലല് അവിടെയാവുമ്പോ എനിക്ക് കൂളി കഴിഞ്ഞാലേ ഫുഡ് അങ്ങനെ പറ്റുള്ളു പക്ഷെ എനിക്ക് നമ്മള് ഗർഭിണി ആണ സമയത്ത് എനിക്കിങ്ങനെ വിശന്നോ പോണ്ടയിരിക്കും ഫസ്റ്റില് രണ്ട് പ്രാവശ്യം രന്നോണ്ടിരിക്കും ബസ്സില് രണ്ട് പ്രാവിശ്യംഎനിക്ക് ഇനിപ്പപ്പോന്താ ഇനിയിപ്പോന്തഅന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിലാ എൻ്റെ വീട്ടിലേനിയിരുന്നു അവിടെ എപ്പോഴും സാധനം അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് നല്ലോ ണ്ടാാവും അപ്പം ഞൻത് അങനെ തിന്നോണ്ടിരിക്കും അല്ലെങ്കിൽ പിന്നെ ശെയ്ക്ക് അടിച്ചോണ്ടിരിക്കും ഇങ്ങനെ കഴിച്ചു ചൂൊണ്ടിരിക്കും ഞാന ഇമ്മച്ചിന്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല രസാ അപ്പം അതൊക്കങ്ങനെ കഴി ചൂണ്ടി ക്കും പക്ഷ ഇപ്രഇ്രാവശ്യ ത്തെപ്രഗ്നൻസിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഫുഡിനോട് തീരെ- ഒരു താല്പര്യമില്ല ഞാനിപ്പം രാവിലെ 'ഒരു താൽപര്യവുല്ല ഞാനിപ്പരാവിലെ ആയാലും അങ്ങനെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കയിക്കലേയില്ല ഇനി അയിന്റെ- എന്തെിലും
ഒന്നും കഴിക്കൂല
അങ്ങനെ ആയാല് രാവിലെ ഒന്നും കഴിക്കൂല
എനിക്ക് രാവിലെയൊക്കെ വെശ്പ്പുണ്ടല്ലോ
ഞാൻ ചായ ല് അ വില് അ അവൽ അവലൊക്കെട്ട് ഈ മടിയ കൊണ്ട് ഞാനതക്കെ ഇനിയിപ്പോം- കുട്ടിക്ക്ന്തേലും വേണല്ലോ ഞമ്മളെ കാര്യല്ലല്ലോ
അതാണ് ഉം
ഉം അങ്ങനെ മാത്രം വിചാരിച്ചിട്ട് ഞാൻ അത് മാത്രം കഴിക്കും വേറൊന്നും കഴിക്കൂല
അങ്ങനൊന്നുമല്ലനോ
ഉം ആ മറ്റ രണ്ട് പ്രഗ്നൻസിയിൽ ഞാൻ ഭയങ്കര ഭയങ്കര വെശപ്പ് എനിക്ക് രണ്ടാമത്തെ പ്രെഗ്നസിന്റയ് കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ തന്ന ഇല്ലേ കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാനി പറ- രണ്ടാമത്തെ കാര്യം പറഞ്ഞാല് കാരണം മോള് യുണ്ടായിന് ഓക്ക് ഞാനരു നാല് മാസം - വരെ പാല് കൊടു കുടി കിണ്ടോള് അപ്പൊ പിന്നെ- അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക നമുക്ക് ഭയങ്കര സ്ട്രെസ്സ്ഡ തനെയ ആ ഒരു - പീരിയഡ് ജോലിയും തി- അങ്ങനെ യെക്കിയ ജോലി എടുത്തോണ്ടിരിക്കയ അപ്പൊ ഒന്നും ഓർമ്മല്ല എക്കറിയില്ല എനിക്ക്ന്റെ മോളൊക്ക ഞാൻ നല്ലോണം - എക്ക് പറഞ്ഞൽ ചെറിയ കുട്ടിയാ പക്ഷെ ഞാൻ്റെ ദേശ്യം ഫുൾ തീർത്തതൊക്കെ എനിക്ക് അത് മാത്രേ എനി എൻ്റെ ജീവിത്തിലൽ ഓർമ്മയുള്ള ഒരു കാര്യുള്ളൂ ആ- ആ പ്രഗ്നൻസിയിൽ നമുക്ക് വിഷമ എന്തെങ്കിലും ഉണ്ടാകുമ്പോ ആ ഓളോടെ ഞാൻ പറയാം ഓളോടെ പറഞ്ഞ്- കേൾക്കാനൊന്നും ഒന്നര വയസ്സൊന്നും ആയിട്ടില്ല ഞാനിപ്പം ആലോചിക്കുന്നേ ാ ആ ദേഷ്യയാവും ഓ ദേഷ്യ ആകുവും പറഞ്ഞാ നമുക്കിനെ ഭയങ്കര വീട്ടില സ്ടെസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കരാ ദേഷ്യയായിരിക്കും പക്ഷെ ഇപ്ര ഇപ്പം ആ ഇപ്രാവശ്യം പക്ഷെ അങ്ങനെയല്ല പക്ഷേ നല്ല കൂളായിറ്റ് ഫുഡ് ഒക്കെ കൊറേ നമ്മള് അത്ര കഴി ക്കില്ലെങ്കിലും നമുക്ക് കൂളായിറ്റ് പോണ് ണ്ട്. പ്രഗ്നൻസിയില് പഷെ ഇപ്പ ഇൻക്ക് തുന്നിന്റെ ഉള്ള്ന്നൊ ഇപ്പ ഭയങ്കര കുത്തി പറിച്ചില് വേദ
വേദന ഇണ്ടോ?
ഉം നല്ല വേദന ഇണ്ട് ഇപ്പം അപ്പൊ പിന്നെ ന്നാലും ഫുഡ് ഞാൻ കയ്ക്കും കുട്ടിക്കും വേണ്ടീട്ട് വെയിറ്റ് ഇല്ലാതിരിക്കര്ത് കാരണം എന്താലു ഓപ്പറേഷനല്ലേ? ആ വെയിറ്റിന്റെ കാര്യം നോക്കണ്ടി ആവശ്യല്ലല്ലോ വെയിറ്റിണ്ടായേല് നമക്ക് പിടിക്കാനെ ഇൻക്ക് കയ്യൊള്ളി
ആ എനിക്ക് അയ് അ പരി അതൊന്നു അറിയിലട്ടോ
ഭയങ്കര ബുദ്ധിമുട്ടാവും എനിക്ക് എൻ്റെ ചെറിയ ഫസ്റ്റിലെ മോളെ ഒരു ഒന്നേ എണ്ണൂറ് രണ്ടൊക്കെ ഉള്ളായിരുന്നു അത് എന്താ അത്യാവശ്യം നീളോം ഉണ്ടായിട്ട് തീരെ പിടിക്കാനില്ല ങ്ങട്ട് ഭയങ്കര മ്മക്ക് ക കാണുമ്പോൾ തന്നെ കുഞ്ഞിനെ കാണുമ്പോ തന്നെ നമുക്ക് ഭങ്കര ബുദ്ധിമുട്ട് കൊറേ സമയത്ത് നമുക്ക് കുളിപ്പിക്കാനൊന്നും പറ്റൂല്ല അപ്പൊ നമുക്ക്- ന്നെ എന്തോ ബുദ്ധിമുട്ട് വരും അങ്ങനെ എല്ലാ മക്കളിങ്ങനെ ഒരു കുറച്ചെങ്കിലും നമുക്ക് നമ്മക്ക് ഇപ്പൊ എത്ര നമ്മൾ പ്ര- കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റിൽ ആ കുട്ടിയുടെ കിട്ടണ സമയത്ത് നമ്മൾ ഫസ്റ്റ്ലെ ഒരു കുട്ടിനെ എടുക്കണ പോലെ തന്നെയായിരിക്കും നമുക്ക് അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ആഹ് എനിക്കും അറിയില്ലേനി ഇപ്പോഴും എനിക്ക് ഞാനപ്പോ- മു മുത്തച്ഛൻന്റെ കുട്ടിനൊക്കെ ഞാ- ആ മണ്ടി ഓടി പോയണ്ട് അങ്ങനെ എടുക്കൊന്നും ഇല്ല എനിക്ക് പേടിയാ കാരണം ഇത്ര എടുത്ത്ന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനത്തെ കുട്ടികളെ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണല്ലോ
ചെറിയ കുട്ടികളെ ചെറുതാ
അത് ചെറ് ചെറുതായിരുന്നപ്പ ഇപ്പൊ കുറച്ച് ആറ് മാസായി ആ ആ പ്രസവി- ക്കണ സമയത്ത് ഞാൻ എടു-
എടുക്കൂല ആറ് മാസക്കായ പിന്നെ കൊഴപ്പില്ല
പിന്നെ കൊഴപ്പല്ല ഒരു മൂന്ന് മാസായ തന്നെ ക്ക് തോന്നണ് ഒരു നാപ്പത് കഴിഞ്ഞൽ തന്നെ പിന്നെയും കുറെയൊക്കെ ഓക്കെയാണ് പക്ഷെ ആ ചെറുപ്പത്തില പ്രസവിച്ച് കിട്ടുമ്പം തന്നെ ഉള്ളത് പക്ഷെ നമ്മള് അമ്മമാര് പെട്ടെന്ന് അതിനോട്ങ്ങിട്ട് ഇണങ്ങി ചേരൂട്ടോ
ശരില്ലേ
ഉം ആ കാര്യത്തിനോടൊക്കെ ഇങ്ങോട്ട് ഇണങ്ങി ചേരും ഉം എല്ലാ കാര്യത്തിനോടും നമ്മൾ ഓക്കെയാവും നമുക്ക് കൊറെ ബുദ്ധിമുട്ടുണ്ടാവണ കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യുവല്ലോ
ഉം ഉം വേറൊരു തന്നെയരിക്കൂലേ
ഔന്റെമ്മേ ആഹ്
വേദന ണ്ടോ
എന്ത് ഇല്ല എനിക്ക് നിനക്ക് വേദന എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ
ഇൻക്ക് അങ്ങനെയൊന്നുംല്ല ഇ നിക്കിന് ഫസ്റ്റ്ല്ലേ അപ്പൊ പിന്നെ കൂടുതലൊന്നും അറിയില്ലല്ലോ
ഉം ശേ ഫസ്റ്റില ആകുമ്പോ എല്ലാർക്കും അവിടെ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ ഫസ്റ്റിലാവുബള്ള പറയാം കാരണം ഒന്നും അറില്ലോ ഇപ്പ നമ്മൾിപ്പോ എന്ത് വേദന ഉണ്ടാലോ നമുക്ക അറിയാലോ ഇ എവിടക്കെ വേദന ഉണ്ടാവും എന്നുള്ളത്
അന ഞാനന്ന് പറയണത് ഇവിടക്ക കടക്കല്ലേ
ആഹ അതൊണ്ടായിരിക്കും
ആ അപ്പൊ പിന്നെ ഫുള്ള് റെസ്റ്റിലല്ലേ അങ്ങനെ ആകുമ്പോ പിന്നെ വല്ലാതെ വലിയ കാര്യങ്ങളും ആ
അറിയ ഇത്ണ്ടാവൂല അതെ
നമ്മൾെന്തെങ്കലും ചെയ്യുമ്പോഴക്കല്ലേ നമുക്ക് എന്തേ പ്രശ്നണ്ടോന്നൊക്കെ ആഹ് ഇതിപ്പോ ഒന്നും ചെയ്യില്ല ഇങ്ങനെ കട അല്ലേ അപ്പ ഇങ്ങനെ അറിയാനോ
സുഖജീവിതം
നല്ല സുഖമാണ് ബോറടിച്ചി എന്നാ പിന്നെ എന്താ ഉ
ആ